ഹലോ ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം എന്താ അവി
ഉം ഇവിടെം നല്ലത് എന്താ ഇപ്പൊ കിടക്കാ പണി
ആഹ് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല അന്റെ പണി കഴിഞ്ഞോ?
ഉം ന്റെ പണി ഇഞ്ഞി കുളിച്ചാനും തീരുമ്പാനും കൂടിണ്ട് ബാക്കിയുള്ളതൊക്കെ കഴിച്ചണ്
ഏഹ് എനിക്ക് ഇനി അടിച്ച്വാരി തൊടക്കാനൊക്കെണ്ട് ഞാനങ്ങനെ മടിച്ച് മടിച്ച് വ അങ്ങനെ വരമ്പ കററ്റാ
ഏഹ് അവന്റെ പെരേയിലാകുമ്പോ അങ്ങനൊക്കെ പറ്റൂലോ അല്ലേ.
ആഹ് ഞാൻ പെന്റെ പെരേലായൊണ്ട് അങ്ങനെ മടിച്ച് മടിച്ച് കിടക്കാം. മാപ്പിളാര വീട്ടിലാകുമ്പോ പിന്നമ്മുക്ക്
ഉം ആഹ് ആഹ് നേത്തിന് കഴിച്ചണം നമ്മളെ പെരിലാകുമ്പ അപ്പോൾ പിന്നെ എപിളെങ്കിലൊക്കെ നമുക്ക് തോന്നുമ്പ എടുക്കാല്ലേ അല്ലെങ്കി എടുക്കണ്ട. അവളെപ്പളെയും വരുണോണ്ടായോണ്ട് ഉമ്മാട്ത്തും പറയില്ല. സ്ഥിരായി നിക്കാണെങ്കി പറയും ചെയ്യും. ആഹ് അമ്മ തിരിച്ച് പറയും ചെയ്യും.
അപ്പ ഞാന് ഇങ്ങനെ മടിച്ച് കെടക്കാണ് ആഹ് ഇനി കുളിച്ചാലോ. കൂടിയുള്ളോ
ആഹ് കൊറച്ച് തിരുമ്പാണ്ട് അതിഞ്ഞിപ്പോ എത്ത കാട്ടണ്ട ഉറപ്പിച്ചിട്ടില്ല ചെലപ്പ വരുമ്പോ മന്നിക്കി ന്തേ ങ്കാട്ടും
ആഹ് നേരം വൈകിയാ പിന്നെ തിരുമ്പാനെ അന്ന് മടിയാല്ലെ പിറ്റേന്നാവുമ്പോ അതിനൊക്കെ പാടെ കൂടും.
ഉം ശരിയാ പിന്നെ ഞാൻ വിളിച്ചഹ് കാര്യം ചോദിച്ചാ വേണ്ടിട്ടേന് അമ്മളെ അമ്പ്ളെ കല്യാണം ഇല്ലടി നമ്മളെ അപ്ത്ത ഉള്ള പേര് പേര് ച്ച് ഓർമ്മല്ല
ആഹ് കല്യാണം എന്നോടും പറഞ്ഞെനു ആഹ്
ആഹ് ആഹ് ഓളെ കല്യാണല്ലേ അപ്പെത്തക്കാട്ടണെ നിങ്ങളൊക്കെ പൂരിനുണ്ടോ
പോര്നോ വിചാരിച്ചിണ്ട് ന്നാ പിന്നെ എല്ലാരും കാണാലോ
ഉം അത തന്നെ നമ്മളതിൽ അവസാനത്തെ കല്യാണംല്ലേ ഉം ഇങ്ങനെയൊക്കെ ഒര് അവസാന കല്യാണം ണ്ടായതോണ്ടേ ആഹ് അപ്പ ങ് ല്ല്യാൺണ്ടായകാണ
കാണാ അഎന്നെ അപ്പൊ കല്യാണത്തിന് പോണംന്ന് ഞാനും വിചാരി ച്ണ്ട് അൻക്ക് വിളിച്ചണം വിചാരിച്ചിക്കേന് ഞാന്
ഏഹ് പിന്നെ ഞമ്മക്കത്ത കല്യാണത്തിന് ഒരേപോലെ ഡ്ര സടുക്ക
ആഹ് നമ്മുക്ക് അമ്മള ഫ്രഏഹ് ചങ്ങാഴ്ചളോടൊക്കെ പറയാ ഒരേമാതിരിന്നാ കളറ കാന് ഇനിയിപ്പോ എല്ലാർക്കും ഒരേമാതിരി എഹ് ഡ്രസ്സ് എടുക്കാൻ പറ്റൂല്ലെങ്കിൽ ഒരേമാതിരി ഇല്ല കളറ്
ഉം ഉം അങ്ങനാക്ക ഉം ഉം അപ്പൊന്ന ഏതായാലും നമ്മക്ക് ആ ദ്യം നമക്ക് ഇത് ചോയ്ച്ചോക്കാ എല്ലർക്കും ഒരേപോലെ അടുപ്പിച്ചാൻ പറ്റോന്ന് അങ്ങനെ പറ്റൂലന്ന് പറയയാണെങ്കിൽ മാത്രം നമ്മക് ഒരേ കളറില ഡ്രസ്സ്ടാൻ ഓ അതല്ലേ നല്ലത്
ആഹ ആഹ അനെ ആദ്യം ആരൊക്കെ നമ്മളൊപ്പം പോരനുണ്ടോന്ന് ചോയിച്ചു നോക്കണം
ഉ അെ നമുക്ക് ഫോണ കൂടെ അതും ചോദിച്ച നോക്കാം പിന്നെ എല്ലാവർക്കും ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് വിളിച്ച ചണ്ടീരിവന്റെ ഗ്രൂപ്പിലൊന്നന്ന് പറഞ്ഞാൽ ആരും കേക്കൂല
ആഹ അപ്പൊ അയാൾക്കാർക്ക് ഇജ്ജ് കൊറച്ചാൾക്ക് വിളിച്ചോണ്ട് ഞാൻ കൊറച്ചാൾക്ക് വിളിച്ചാ
ആഹ എന്നാ അങ്ങനെ കാട്ടാം ഞാൻ ഏതായാലും ആദ്യം എന്നോട് അന്റെ അഭിപ്രായം ചോയിച്ചിട്ടെ
ആഹ് അതെ ഓലോടൊക്കെ ചോദിച്ചിട്ട്മ്മക്ക് എന്താ കാട്ട ഡ്രസ്സ് ഇപ്പ എല്ലാവർക്കും ഒരേമാതിരി സാമ്പത്തികമായിട്ട
ആഹ കജെജലുണ്ടാവൂല ചെലോലിക്ക് ചെലോലിന്നെ ഇല്ലെങ്കിലും എടുക്കും ഇല്ലപലെ പിന്നെ എന്തെങ്കിലും അങ്ങനെ എടുക്കുന്ന ആൾക്കാരാവില്ല അങ്ങനൊക്കെ പല പല ആൾക്കാരല്ലേ
എന്താ വളരെ കുറഞ്ഞ പൈസക്കൊക്കെ ഇപ്പൊ എ എന്താ ഡ്രെസ്സിന്റെ ശീലൊക്കെ കിട്ടുവല്ലോ അങ്ങനെ മാണെങ്കി എടുത്ത
ആരെെങ്കിലുമൊക്കെ അടിച്ചുന്നോലുണ്ടോ അങ്ങന ആണെങ്കിൽ നമുക്ക് ഒന്നായിട്ടാണ് കൊടുത്ത കുറച്ച് പൈസക്ക് ലാഭം കിട്ടും ഇപ്പോോളും അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ കണ്ടോ
ആഹ എന്റെ എന്റെ അമ്മച്ചന്റെ ഏട്ടന്റെ പെണ്ണുങ്ങൾ അടിച്ചും പക്ഷെ ഓല്ക്കോയവുണ്ടോ ചോദിച്ചണം നമ്മൾ ആദ്യേ അടിച്ചന്ന് പറഞ്ഞ ആ ആദ്യേ അടിച്ചന്ന് പറഞ്ഞാ പിന്നെ നമ്മക്ക് ഓരോട് പറഞ്ഞണ്ട് ഓലക്ക് സമയം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അപ്പ പിടിച്ച് വേറെ കറി നോക്കണ്ടേ
ഉം അതെതെ ഏതായാലും ഇത് എന്താ എല്ലാതൊന്നും അന്വേഷിച്ചച്ച് നോക്കട്ടോ അതല്ലേ ഓൽ അറിയുന്ന ഒക്കെ അടിച്ച നാളായതോണ്ടേ അറിയുന്ന ആൾക്കാര് വേറെ ഇണ്ടാവുവല്ലോ എന്റെ അറിവില് എന്റെ ഒരു അമ്മായി അടിച്ച വെച്ച അമ്മായി ഇവിടെല്ല അ അത് തിരന്തപുരത്തു ആണ് ആണ്ട് എല്ലാം സുഖേന കൊറച്ച് പൈസയും വാങ്ങുള്ളൂ ശരിക്ക അടിച്ചു തരയും ചെയ്യും അങ്ങനെയൊക്കെയാണ് അതിന്റെ ത്
ആഹ ഇപ്പൊ പുതിയ പുതിയ കടകളൊക്കെ ഉണ്ടല്ല ആ കടകളൊക്കെ കൊടുത്താ പോരും പൈസക്കാരും
പരും പറയാൻ നമുക്ക് സംഭവം വലിയ ഇതില വേണ്ട അപ്പൊ ചെറുങ്ങാനൊക്കെ അടിച്ച തെറീണല മതി അനെ വലിയ രീതിൽ കൊണ്ടുപോകുമ്പോ അതിനനുസരിച്ച് ഇല്ലടി നിക്കാറില്ല ഇച്ചി പണ്ട തടിച്ചാ നല്ല പതിഞ്ഞിട്ടോ സ്കൂക്കോ എന്നൊക്കെ പിന്നെ ചൈമ കനഭൂതി പോയിക്ക
ഏ ഇൻക്ക് അ ടിച്ചൻ അറീയോച്ചാല് അങ്ങനെ അല്ലറ ചിലറ അങ്ങനെക്കെ അടിച്ചും അല്ലാതെ ടോപ്പും അടിച്ചാ അറിയില്ല
ഉം എല്ലാരും പറയുന്ന് പ്പമ്മള് കീറിതൊക്കെണ്ടായാലേ ഉം കീറിത് പോലും അടിച്ചാൻ അറീല്ല അപ്പോതീ കീറണ്ട
പ്പൊ അൻ്റോടെ ഏ അൻ്റോടെ തയ്യൽ മെഷീൻഇല്ല
തയ്യൽ മിഷിന് ഇന്റെ കല്യാണം കയ്ഞ്ഞ്ട്ടാ കൊട്ന്നത് അതിൻ്റെ ഏട്ടത്തിന്റെ എന്ത നാത്തൂന്റെണ് ആ നാത്തൂൻ്റെ കല്യാണം കഴിഞ്ഞ് പോയപ്പോ നാത്തുന് ഇന്റെ ഏട്ടത്തിക്കട്ച്ചാൻ മാണ്ടി ഇങ്ങോട്ട് കൊടുന്നിട്ടീന് അതിന്റെ കല്യാണം കഴിഞ്ഞ് കാണ്ട ക്കെണ് പ്പോ കല്യാണത്തിന്റെ മുമ്പൊക്കേണേ ഞാൻ നോക്കി കല്യാണം കഴിഞ് പിന്നെ നമ്മള് പ്ലേലും വരുമ്പോ അമയ്രിക്കാൻ തോന്നൂലല്ലോ
ആഹ് അതെതെ
പിന്നെ ഓള് വരുമ്പോൾ അല്ലേച്ച് പറ്റുള്ളൂ പഠിപ്പിച്ചേരാന് പിന്നെ ഓള് വന്നാ രണ്ടീസം ആകെ നിക്കാ
ആ അപ്പൊ ഓളപ്പം ആ ഓളപ്പം നമ്മള് ർത്താനൊക്കിങ്ങെനെ പറഞ്ഞി
ഉം ആ അതന്നെ ഉ പിന്നെ ഞാനത് ചൂട്ടി ചൂട്ടി ചൂട്ടി കേടെട്സിട്ടും ഇനിഎടുക്കണൗടെ ഉം എ നൂലൊക്കെ മഞ് മ്മാടെ ഉം അങ്ങാടിയിലൊക്കെ കൊണ്ടോയ്ക്കാണ്ടേ അവിടെ കൊണ്ടോയി നന്നാക്കണം
ഏ എൻ്റെട്ത്ത്ന്ന നമ്മള് സാധാ തയ്യൽ മെഷീനല്ല
മറ്റേത മോഡല് ആ അത് ആഹ് അത്
അപ്പൊ നല്ല സുഖാണ്
ഉം ഇപ്പൊ പല പലേതും ണ്ടല്ലോ ആഹ് ആ കൈയും ആഹ് അങ്ങൻത്തെ അ ഇതുവല്ലാതെ ഇപ്പ ചെറീതൊക്കണ്ടല്ലോ
ആ അതൊക്കെ കണ്ട്
ഉം ആ ഫോണിൽങ്ങെ നോക്കുമ്പോ അങ്ങനെ ഓരോരോ ഇതിലൊക്കെ ആ കൈയോണ്ട്ങ്ങനെ അടിച്ചിണ അങ്ങനെയൊക്കെ കാണാല്ലോ ഉം അതാമ്മം മ്മക്കൊടുക്കും കൊണ്ടടക്ക
കൊണ്ടടക്കാതാണ് നമ്മളതൊന്നും കൊണ്ടടക്കാൻ പറ്റൂല വീട്ടിൽന്നെ അടിക്കണം
ഉം അതന്നെ
അപ്പൊ ഇജന്റെ അയലോക്കത്ത് നോക്കിയോക്ക് ഞാനും ന്റെ അമ്മോൻ്റെ പെണ്ണുങ്ങളോട് ഞാനും ചോയ്ച്ചോണ്ട്
ആഹ് അതല്ല ഞമ്മളെന്നെ കൂട്ടത്തിലെന്ന അടിച്ച്ണോല്ണ്ടാവലേ അങ്ങനെണ്ടെങ്കി നമ്മക്ക് സുഖേനി.
ആഹ് ഇഞ്ഞോല ആഹ് ഇഞ്ഞോലറിവില് ആരെങ്കിലും ഉണ്ട് ന്ന് ണ്ടെ ഓലോട് ചോയിച്ചോക്കാ നമക്ക്
എന്തായാലും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണട്ടോ. അല്ല കല്യാണത്തിന് ഇങ്ങട്ട് കുട്ട്യോളൊക്കെ കൊണ്ടോവണോ?
കുട്ട്യാളെ കൊണ്ടോവണ്ടല്ലോ കുട്ട്യാളെ കൊണ്ടായാൽ നമ്മക്ക് സ്വൈരായിട്ട് വർത്താനം പറയാൻ പ റ്റൂല. കൊറെ കാലത്തിനേഷം കാണല്ലേ
അഹ് ശരി. ഇന്നാലും ണ്ടാവും ഓരോരുത്തർ കുട്ട്യാളിം കൊണ്ട് വര്‌വ്
വെര്‌നോല് വന്നോട്ടെ ഞമ്മക്ക് കുട്ട്യാളെ കൊണ്ടോവണ്ടാ. ഇന്നാലേ നമ്മക്ക് കുറെ നേരം ചിർച്ച് കൾച്ച് ആഹ് വർത്താനം പറഞ്ഞ് ഫോട്ടൊക്കെ
ഇങ്ങ കൂടാൻ പറ്റാള്ളൂ. അയ്ൻ്റെടീ കൂടെ കുട്ട്യാളിം കൂടി കൊണ്ടുവരണ്ട ആവശ്യം നമ്മക്കില്ലല്ലോ.
പിന്നെ അതു അല്ല ഇപ്പത്തെ കാലാവസ്ഥിം അങ്ങൻത്തന്നെല്ലേ
ഉം ഉം അത് ശരിയാ
അപ്പം കുട്ട്യാളെ കൊണ്ടോവണ്ടല്ലേ
ആഹ് കുട്ട്യാളെ കൊണ്ടോ ണ്ട. ഇഞ്ഞമ്മക്ക് ചെറിയ കുട്ടിയേളൊക്കെ ഇല്ലോരോട് പറയും ചെ യ്യ. കാരണം ചെറിയ കുട്ടിയേളെ കൊണ്ട് വന്നാൽ ഓൽക്ക് വേം നൊലോൾച്ച്കോണ്ടും പാലൊടുക്കലും ആഹ് പോ
അപ്പം യമ്മളപ്പം കൂടാൻ പറ്റൊ
ഉം ന്തായാലും ഞമ്മക്ക് വേം പോയി പോരണ്ടട്ടാ. തലേന്ന് പലേന്നയ്ന് ഓള് മ്മളോട അങ്ങനെ പറഞ്ഞിട്ടൊന്നും ല്ലല്ലോ?
തലേ അഹ് ചെങ്ങായ്ച്യാളാവുമ്പമ്മക്ക് പറയോന്നു വാണ്ടല്ലോ മ്മ
ഉം ആഹ് അല്ല ആഹ് അമ്മക്ക്ഞ് ഓള് പറയാണെ ഇങ്ങനെ പരിവാടിയൊക്കെണ്ട് ന്നൊക്കെ പറയാണെ പോവാ.
തലേന്ന് ഇച്ച് തോന്ന്ണ പെരീലാന്നാ.
മ് ആഹ് ഇപ്പയ്ന് തലേന്ന വെ പെരിനല്ലെലെ ണ്ടാവല് ആ ഇല്ല അടവക്കൽണ്ട് ആഹ് ണ്ട്ണ്ട് ഇന്റതൊക്കെ അങ്ങനെനി
ആഈ അന്റെ തലയന്നോടിട്ടോര്ത്തിലെനി
മ്
ഏഹ് അന്റെത് തലേന്ന്ച്ച് കൂടാനും പറ്റിയില്ല
പിന്നെ
പിന്നെ അപ്പന്നഞ് ഞാന് എൻക്ക് പറ്റ്ന്ന ചെങ്ങായ്ച്യാക്ക് വിൾച്ചാ
ആഹ് ഞാഴ്ച്ച പ് എല്ലാ ചെങ്ങാഴ്ച്ചക്കു വിളിച്ചർ എല്ലാ എന്തായാലും അമ്മക്ക് എല്ലാരി കൊണ്ടെരാൻ നോക്ക കാര്ണ പിന്നെ ചെലോലൊക്കെ നാട്ട് ല് ണ്ടാവൂല പൊർത്ത് പോയാലൊക്കെ ണ്ടാവും ചെലോല് ഇതേപോലെ പെറ്റട് ക്ക്ണോല്ലോ എന്തെങ്കിലൊക്കെ ഇല്ലോല് അങ്ങനെക്കെ ണ്ടാവും നമുഴ് പരമാവധി മ്മളെ ക്ലാസ്ത്തെ കുട്ട്യേളെ ആഹ് എപ്പള്ളേങ്കിലക്കല്ലെ അമ്മക്ക് കാണാൻ പറ്റുള്ളൂ.
കല്യാണം കയിഞ്ഞാ പിന്നെ കഴിഞ് ഇങ്ങനോക്കെ കൂടുമ്പളെ കൂടള്ളൂ അല്ലാതെ കൂടൂലല്ലോ
മ് അതാണ്
അപ്പൊ പിന്നെ മക്ക് ഈ ഡ്രസ്സിന്റെ കാര്യോം പറയാ
ഉം ഉം പറയാ പറയാ മ് പിന്നെ വേറെ എന്തൊക്കെ ങട്ട് ചോറും കൂട്ടാനൊക്കെ ആയോ
ട്ടാനും ഇമ്മച്ചിണ്ടക്കും കായ്ക്കണ് ഇമ്മചിനോട് ഞാ പർ ചോറ് മതി അപ്പം നെയ്ച്ചോറ് ണ്ടാക്കിച്ച്ക്ണ് അവ് അവിടെ എന്താന്ന് ണ്ടാക്കിക്ണത് ആഹ് നെയ്‌ച്ചോറാമ്പോ പിന്നെ കുക്കർ ള്ള് ഒന്ന് വിസിലട്പ്പിച്ച
ഉം ഉം നയച്ചോറ് പിന്നെ എറച്ചിയ കൊയ്യ്യാ
കോയം
കൊയ്യാ
ഉം ഓ കോയി കറിയല്ലെ പ്പൊ ഏഹ് ന്ന് പച്ചക്കറിയാ
ആഹ് ന്ന് പച്ചക്കറി ആക്കിണ് എന്നുപ്പൊ എർച്ചി കോയിന്നാ പറ്റൂലല്ലോ പച്ച കറി മണ്ടേ തിന്നാ ഇവടെ പിന്നെ അധികം വെള്ളിയാഴ്ച്ചേണ് ഇങ്ങനെ എർച്ചി കോയി ഉം കൊണ്ടെര്ല്
ഏഹ് വ ഇവിടെ അങ്ങനൊന്നുംല്ല ഇവടെ മ്മക്ക് എന്തങ്ങനെ സ്ഥിരായിട്ട് അമ്മള്
ഉം ഉം വേറെ ന്നും കൊയപ്പമൊന്നും ഇല്ലല്ലോ എന്ന കല്യാൺത്തിന്റെ വിശേഷങ്ങളും നിക് ശരിയാക്കട്ടോ
ആഹ് ന്നായ്കൊട്ടെട്ടോ ഓ ഒക്കെ